കേൾക്കാവോ
ഹലോ
ഹലോ കേ
ആ ആഹ ആഹാം കേക്കാം കേക്കാം ഹലോ കേക്കാം പറഞ്ഞോ കേക്കാം വിശേഷക്കെ സുഖം എല്ലാർക്കും സുഖം അവിടെ ങ്ങ അങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ
ഓ ഇവിടെ ആഹ മഴ മഴ മഴയെണ്ട് ഇവിടെ റോഡിലക്കെ ഭയങ്കര വെള്ളാ പോറത്തോട്ട് പോനൊക്കെ അതെ രാവിലെ മഴ തുടങ്ങും പിന്നോരു ച്ചേക്ക്മ്പത്തേക്കും തോന്നി പിന്നെ വൈയ് ട്ടാ മ്പോ വീണ്ടും തുടങ്ങും കഴിച്ചോ
ആഹ കഴിച്ച് കഴിച്ചു ളാഹാരോക ഴിച്ചോ
സ്പഷ്യൽ ഇല്ലന്നെ കഴിച്ചില്ല കഴിക്കണം
കഴിച്ചില്ലേ ആഹ് അല്ലാ നമ് സമയം നാലെക്കാ നാലായില്ല്യോ അതാ ചോച്ച് കഴിച്ചില്ലേന്ന്
ആഹ് ഇന്ന് എനിക്ക് എന്തോ വേശന്നില്ല കഴി
ആ ആ അഹ്
അവിടെ എല്ലാരും കഴിച്ചോ
ങ്ങ കഴിച്ച് മക്കളൊക്കെ
ഇല്ല മാരേജ് കയിഞ്ഞില്ല
ഓ ഓ എന്തിനാ പഠിക്കുന്ന
ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിക്കുവ
ഡിഗ്രീ കഴിഞ്ഞ്
കമ്പ്യൂട്ടറിന് പോന്ന് ആഹ് ആ
അം ഏത് കോഴ്സ് ന്ത്ന്നാ വന്ന
ഉണ്ടാക്കിയില്ലേ ടൈപ്പ് റൈറ്റിംഗ് ഇല്ലേ ടൈപ്പ് റൈറ്റിംഗ്
ആഹ് ആഹ് ടൈപ്പ്‌ റൈറ്റിംഗ് ഉണ്ട നമ്മള് കഴിച്ച് മീൻ കറിയ മീനായിരുന്നു
ആണോ ഉം ടൈപ്പ് റൈറ്റിന്റെ കൈഞ്ഞിപ്പോ കമ്പ്യൂട്ടറില് സ്പീഡ് അടിക്കുക അങ്ങനെ
ആ അല്ലാ ഇത് കോഴ്സ് ഏതായിരുന്നു
ആതട്ടായി
ഓ നല്ല ഈ ജാലി മേടി നിയിപ്പം അതില് സ്പീഡ് റൈറ്റിങ് ടൈപ്പ് പഠിപ്പിക്കുമല്ലോ അതാ ചോദിച്ചത് ഇനി അതാണോന്നറിയാൻ ചോദിച്ചാ
ഡാലിയല്ല അല്ലല്ല
ആ അതാണെന്നെ
മഴയൊക്കെ ഉണ്ടോ അവിടെ ഇപ്പം
ഇപ്പ ഇല്ല ഇപ്പ മൂടി നി ഇന്ന് മഴയില്ല ഇന്ന് വലൃ
ആ
കുഴപ്പം ഇല്ലായിരുന്നു
ആ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു
ആ അതേ
വീട്ടിലൊക്കെന്നെ വെള്ളമൊക്കെ നിക്കുവോ
ആഹ് വെള്ളം
കേക്കുന്നില്ല ഹലോ
വെള്ള പൊങ്ങാ തരിയത്
ആ ആ ചെടികളൊക്കെ ഉണ്ടോ
വെള്ളം ഒങ്ങാത്തിരിയാണ ആഹ് ഉണ്ട് ഉണ്ട് ആ ചെടിയും ഫ്രൂട്ട്സൊക്കെ ഒക്കെ ഉണ്ട് കട്ടായിപോയല്ലേ ഇപ്പൊ ശരിയായോ
കട്ടായി കട്ടായി കേട്ട ആ എന്തും കട്ടായി കട്ടായി കേക്കുന്നു
ആണോ
ആ ഇപ്പ കേക്കാം
ഇപ്പൊ കേക്കാല്ലേ ആ ആ അവ്
കുക്കിങ്ങൊക്കെ ഇഷ്ടാണോ ആ ചെടിയൊക്കെ ഉണ്ട് പിന്നെ മഴ കാ മഴ കാരണം ഞങ്ങടെ കൃഷിയൊക്കെ നശിച്ചു വാഴയക്കെ കൊറെ ഒ ഒടിഞ്ഞു വീണ് പിന്നെ ചീനിയൊക്ക പോയി പിന്നെല്ലാം പിഴ്‌തു പിഴ്തേക്ക
ആ മടി ആയി കഴിഞ്ഞാ പിന്നെ
ആന്ന് ഇവിടെ വെള്ളം നി ന്ന ഏരിയയും കൂടെ ആയോണ്ട് പങ്കരപ്പാടാ എല്ലാം നശിക്കും
ആഹ് എല്ലാ വെള്ളം കയറും മഴ ആയി കഴിഞ്ഞാൽ പിന്നെ പാടാല്ലേ മഴ ഇല്ലെങ്കി വെള്ളം കി കിട്ടാല്ല ഇതിന ഒഴി കൊടുക്കാനേ വെള്ളം കി കിട്ടാൻ ഇല്ലാ മഴ ആയി കഴിഞ്ഞ ആഹ് അതാ നല്ല ചൂടല്ലായിന്ന
ചൂടായിരുന്നപ്പോൾ എല്ലാരു ഇപ്പംമഴ പെയ്യണ മഴപെയ്തപ്പോൾ ആർക്കും
എന്ന് വെച്ചാ തുണി ള് പോലും ഒണങ്ങുന്നില്ല
ആ ണാണ് വെയിലില്ലി പ്പം ഉച്ചവരെ ങ്ങനെ വന്നാ വന്ന് പിന്നില്ല ഉം
ടിയത്പോലെ നിക്കുന്നേ ഉള്ളൂ വെയിലായിട്ട് നല്ല വെയിലായി
ഇല്ല ഇല്ലല്ല ആ ചക്ക യുണ്ടോ വീട്ടില്
പിന്ന കേട്ടില്ല
ച ക്കണ്ട് വീട്ടിച്ചക്ക
ണ്ട്ണ്ട് ആ ചക്കയും മാങ്ങായെക്കൊണ്ട് ആ
ഉം ഉം ഒത്തിരി ഉണ്ടോ
ഇല്ല ഒ
ഇവിടെ വീട്ടിലില്ല ഉം ഉം ഇവിടെ വീ ട്ടിലില്ല പിന്നെ അപെർത്തെ വീട്ടിലൊക്കെ യുണ്ട് അവിടന്നൊക്കെ കൊണ്ടുവരും
ആ ഇവ
ചക്ക വെച്ച് എന്തേലുണ്ടാക്കാറുണ്ടോ
ചക്ക ചക്കവിയലും ചക്ക എല്ലാം ഉണ്ടാക്കും
ഉം ഉം ചക്കയിലേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ
ച്ചിട്ട്ണ്ട്
ഉം വീട്ടിലുണ്ടാക്കാറുണ്ടോ ആന്നോ വീട്ടി ആ ആ ആ
കുക്കിംഗ് ഒക്കെ ഇഷ്ട ണോ
ആ ഇഷ്ട ഇഷ്ട ചക്ക കേക്കൊക്കെ ഉണ്ടാക്കാറണ്ട് ചേലേന്ന്
ചെയ്യോ
ഇല്ലേ ഹലോ ഇല്ല ഞാൻ ഒണ്ടാക്കിട്ടില്ല ചോയിച്ചയാ ഒണ്ടാക്കാറുണ്ടോന്ന്
ആ
ഇല്ല ഇല്ല ഹലോ ഇല്ല ഇല്ല
അവിടയല്ലേ
ഇല്ലല്ല ഒണ്ട് അങ്ങനെ കൊടുക്കാറില്ല ഹലോ കേക്കാവോ ആ ഇപ്പൊ കേക്കാം ആ ആ ചായൊക്കെ കുടിച്ചോ?
ആഹ് ആഹ് ചായ കുടിക്കാൻ പോണു. ചായ കുടിക്കാൻ പോകുന്നു.
ആഹ് ആഹ് ചായേടെ കൂടെ എന്ത് കഴിക്കാൻ?
ചായയുടെ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ബേക്കറികളൊക്കെ കാണോ കൊച്ചൊക്കെ സ്കൂളിൽ പോകുന്നതോണ്ട് എന്തെങ്കിലും ബേക്കറി ഒക്കെ കാണോ എപ്പോഴും അത് തന്നെ
മ്മ്മ് ഉം
ഇന്നിപ്പോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല ആ ആ അത്ര അടുത്തില്ല ല്ലാ ജംഗ്ഷനി പോ വീടിന്റെ അടുത്തായിട്ടില്ല ആ
വണ്ടി ഓട്ടികുവോ
ഇലില്ലാ
വണ്ടി കേൾക്കുന്നില്ലേ പറയുന്ന
ഹലോ എടകകെ വിട്ടു പോണ ട്ടോ
ഹലോ ആ ഇപ്പോ കേക്കാം
ആ എടക്ക് എടക്ക് കട്ടായി പോവുന്ന പോലെ പോണേ സൗണ്ട് കട്ടാവുന്നു ഫ്രഷാരിക്കും
ഉം കൊച്ചാണോ കരയുന്നെ
അതെ അതെ കൊച്ച
ഉം ഉം
എളേ കൊച്ച് മൂന്ന് മാസ ആയതേ ഉള്ളൂട്ടോ ആ ആ ആ പിന്നാ
പിന്നെന്താണ്
ഉം ഹും എന്തെല്ല വിശേഷോ
വിശേഷോനുല്ല ഉം അച്ചാർ ഒക്കെ ഇടാറുണ്ടോ
ആ ഇണ്ട് നമ്മൾ അച്ചാറിട്ട് കടയി കൊടുക്കും
ആ നമ്മുടെ ഇവിടെയും കൊടുക്കും
ആ അ
ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കടയുണ്ടാവും അച്ചാമ്മ അച്ചാർ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കും വെളുത്തുള്ളിയച്ചാർ ഇടാറുണ്ടോ
ആ ആ ഞാനല്ല ഇവിടെ ആ ഉണ്ട്
ഉം ഉം ഉം ഇനിപ്പോ ഓണാവും അപ്പം കുറച്ചും കൂടെ കച്ചോടം
ആ അച്ചാറിനൊക്കെ ആ സമയത്ത് നല്ലോണം കാണും കടുമാങ്ങ ഞാൻ ഞാനല്ല ഇവിടെ ഇക്കാന്റെ ഇമ്മ ഇമ്മട്ടോളും ആ ഇടും മീനും ഇറച്ചിയൊക്കെ ഇടും
ഉം ഉം ഓർഡർ കിട്ടോ കൊറേ
ഹാ നമ്മള് മെയിനായിട്ട് ഒരു കടേലാ കൊടുക്കുന്നത് അവിടന്ന് ഓർഡർ കിട്ടും
ഉം
പിന്നെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ആ ആ അതെ
ഇവിടെ ഗൾഫിൽ പോവുന്നവരൊക്കെ വന്ന് മേടിക്കും പിന്നെ അല്ലാതെ വീട്ടിലേക്ക് ആവശ്യള്ളൊര് അങ്ങനെയൊക്കെ
ആ ആ ഒരു വട്ടം വാങ്ങിച്ചവര് വീണ്ടും- വീണ്ടും വാങ്ങിക്കാൻ ഓർഡർ ചെയ്യുന്നവരുണ്ട്
ആ ആ ഇവിടെ വെളുത്തുള്ളിയച്ചാർ ഇട്ടപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ട് ഒരിക്ക വന്ന്
ആ ഇടിയറച്ചിയൊക്കെ കൊടുക്കും ഗൾഫിൽ
ഏതാ
ഇടിയിറച്ചിയൊക്കെ ഗൾഫിൽ കൊണ്ടുപോവാൻ ചെയ്തു കൊടുക്കും ഇടിയറച്ചി ഇല്ലേ ഇടിയറച്ചി
അതെന്തുവാ
ഞാൻ ത്ങ്ങനെ വേവിച്ച് കേടാവാതിരിക്കാൻ അങ്ങനെ ചെയ്തു കൊടുക്കും ഗൾഫി പോവു മ്പോ
ഉ ഉം
ഗൾഫി കൊണ്ടോവാനക്കേ ബീഫ് ബീഫ്
അല്ലെ ബീഫ് ആ ആ
ബീഫ് വെച്ച് ചെയ്യ്ന്നതാ
ആ ആ ആ അല്ലാതെ ഈ കല്യാണവർക്കിന്റെ അങ്ങനൊന്നും വിളിക്കൂലെ അച്ചാറില്ലെ
ആ ആ കല്യാണത്തിന്റെന്നും പിടിച്ചി ട്ടില്ല ഇതുവരെ നമ്മളിതുപോലെ കടകളില ക്കെ ചെയ്യുന്നെള്ളു
അ ആ വീട്ട് തന്നെ ഉണ്ടാക്കോ അതോ കടയുണ്ടോ?
ഇല്ല വീ ഇത് തന്നെ ചെയ്യ
പണ്ടോട്ട് ചെയ്യുന്നൊള്ളു
ഇത്പ്പോ തൊടങ്ങീട്ടൊരു അഞ്ചാറ് മാസായതൊള്ളൂ ഡ്രസ്സിന്റെ ആ ഇതുണ്ടായിരുന്നേ
ആ ആ
ആഹ് ഡ്രസ്സിന്റെ കച്ചോ ആ നൈറ്റി ചുരിദാറ് അങ്ങനെയൊക്കെ ഒണ്ടായിരുന്നു അപ്പ അത് തിന്റെ എടയിലൂടെ സമ സമയം കിട്ടുമ്പ ഇതങ്ങ് ചെയ്യും. ആഹ് അപ്പൊ അയിന്റെടയിലൂടെ സമയം കിട്ടുമ്പോ ഇതും കൂടെ ചെയ്യും ഒണ്ട് ഒണ്ട് ഒണ്ട് ഇപ്പോഴൊണ്ട്.
ഓക്കേ എന്നാ.
ആ എങ്കി പിന്നെ ശെരി ഞാൻ അറിഞ്ഞില്ല സമയം പോയെ.
ഉം ശരി ആ ഓക്കെ ഓക്കേ ആ ഓക്കെ.